ഹലോ എന്തൊക്കെണ്ട് വർത്താനം മോളെ?
നല്ല വർത്താനം
ആഹ് ഇപ്പോ കോൾ, ഓഹ് സ്കൂളിലൊക്കെ പോവലില്ലേ?
ആഹ് കോളേജിലാ
കോളേജിലാല്ലേ? അവടെ ഈ മയക്കുമരുന്നിന്റെ എന്തെങ്കിലൊ ക്കെ ഇതുണ്ടോ? എം ഡി എ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കേണ്ടോ?
ഇതുവരെ അങ്ങനെ കണ്ടിട്ടൊന്നുല്ല. പക്ഷേ എന്നാലും ബോയ്സിന്റെ ഒക്കെ അടുത്ത് ഇണ്ടാവും. പക്ഷേ പിടിച്ചിട്ടൊന്നും ഇല്ല.
ആണല്ലേ അങ്ങനെ ശ്രദ്ധിക്കണോ ഇപ്പോ അത് കൂടുതലായിട്ട് വെര്വാണല്ലോ ഇപ്പോ ഇപ്പോ അതാണിപ്പോ കൂടുതല് എല്ലോടും ത്തുപ്പോ കേക്കുന്നില്ലേ? ചെറ്യേ മക്കക്ക് വരെയ് അങ്ങനത്തത് കൊടുക്കല്ലേ ഇപ്പോ
ആഹ് ആഹ് ശര്യാ
ആഹ് നിങ്ങടേ അവിടെ വിദ്യാലയത്തില് അങ്ങത്തെ പ്രശ്നങ്ങളൊന്നും ഇൽ കൂടുതലായിട്ടുണ്ടോ?
കൂടുതലായിട്ടൊന്നുല്ല. പക്ഷേ ചെല എല്ലാവരും ഒരേപോലെ അല്ലല്ലോ. ചെലടത്തൊക്കെണ്ടാവും പക്ഷേ അത് ആരും പബ്ലിക് ആക്കൂല്ലല്ലോ
ആണല്ലേ? അതാണേ. ഇപ്പത്തെ വാർത്തയിലൊക്കെപ്പ ഏത്പ്പോ എന്തൊക്ക്യോ ഏഹ് പാർട്ടി മാറ്യോണ്ട് ഓരോര ഏതൊക്കെ വീരുണ്ടല്ലോ ഇപ്പോ മയക്കുമരുന്ന് പിടിക്കണേന്റെൊക്കെ എം ഡി എൻ എ ഒക്കെ കൊറേ ഇത് വരുന്നുണ്ടല്ലോ ഇപ്പോ
അതെ
ആഹ് അപ്പോ കൊറേ ആൾക്കാരൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ. ഇപ്പത്തെ കാലത്ത് അങ്ങനെയാണ് ഇപ്പോ ഓരോരേ പ്പ ഇതല്ലേ? ചെറ്യ മക്കക്ക് വരെ മിഠായിയാന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടല്ലോ പിന്നെ അയിറ്റാള്ള് അതിന് അടിമയായി നിൽക്കാണ് ഇപ്പോം.
ആഹ് പെൺകുട്ട്യാളും അങ്ങനെത്തെന്നെ
ആ പെൺകുട്ടികളാണിപ്പൊ കൂടുതലില്ലെ ഇപ്പം കൊറേ പെൺകുട്ടികൾക്ക് കുറേ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ഓരങ്ങട്ട് വീട്ടിന്ന് പൈസ അയച്ച് കൊടുക്കും ഇവര് ഇതിനായിട്ട് നടക്കാണല്ലോ ഇപ്പോൾ
ആ തെ
ആഹ് ഓരയിനങ്ങനെ നടക്കും ഓരയാധി ഡ്രസ്സും ഓരോ കാര്യങ്ങളും ആക്കി ഓര അങ്ങനെ നടക്കും ആ സാധനം വലിച്ചിട്ട് ക്ക് അറിയൂല വീട്ടിലോ എത്തിയാ ആരും അറില്ലല്ലോ അമ്മിയാച്ഛന്മാരും ഓര് അറിയുന്നില്ലല്ലോ പെൺകുട്ടിയാൾക്കാണ് ഇപ്പോ കൂടുതൽ ഉള്ളത് ഇപ്പൊ കൂടുതലായിട്ട് നടക്ക്ണെ പെൺകുട്ട്യാൾക്കാണ് ഇപ്പം.
ആഹ് ആ പ്ലസ് ടു കഴിഞ്ഞ് ഇപ്പോ എല്ലാരും ദൂരത്ത്ക്ക് പഠിക്കാൻ പോവല്ലേ
ആഹ് അതാണ് അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്ക മക്കൾ എവിടൊക്കെ പോകിണ്ട് എന്തൊക്കെ പോകിണ്ടന്ന് ആരും ശ്രദ്ധിക്കൂല്ല ആരും അറിയൂല്ല. ഇതാക്കി നിക്കല്ലേ ഇപ്പൊ സ്കൂളിൽ വരെ പെൻസില് ഓരോ ഇത് പറഞ്ഞിട്ട് ഓരോന്ന് ഇതാക്കി കൊടുക്കല്ലേ ഇപ്പൊ ഇപ്പം മക്കളുടെ കയ്യിൽ അങ്ങട്ട് കൊടുക്കാണല്ലോ.
ആഹ് ആഹ് ആഹ്
ആഹ് കോളേജ് ഇയിലൊക്കെ പോവുമ്പം ശ്രദ്ധിച്ചുണ്ട് അത് അമ്മള് അറിയില്ല ആരൊന്നും വാങ്ങാ നിക്കുന്നും വേണ്ടാ ഞങ്ങളവിടെ ക്യാമ്പസിലൊക്കെ കൊറേ ആൾക്കാര് നി ഈ ആൺകുട്ടികളെ ഹോസ്റ്റലില് പെൺകുട്ടികള് നിക്കുന്നതൊക്കെ ഇണ്ട് ഇപ്പോ അപ്പൊ അവരെ ഇത് അങ്ങനെ ചെയ്ത് നടക്ക്ന്ണല്ലേ
ഇതെല്ലാവർക്കും ആണ്. എല്ലാ എല്ലായിടത്തും ഇല്ല എന്നാ കൊറച്ച് കുട്ടികള് അങ്ങനെണ്ട്
ആ അതാണ് അപ്പൊ അമ്മള് അയിലേക്ക് വീഴാതെക്കാ ഇപ്പ കഴിയിണതും അമ്പളെ അറിവിലുണ്ടെങ്കിൽ ആരോടെങ്കിലൊക്കെ പറഞ്ഞ് അല്ലേല്പം തിരുത്തി ഇപ്പം രഹസ്യായിട്ട് നമ്പറൊക്കെ ഉണ്ടല്ലോ ആ നമ്പറിലേക്ക് വിളിച്ച് പറഞ്ഞാലൊക്കെ കൊറെ അങ്ങനെ ഇപ്പ ഇത് ആയിക്കോളും കാരണം ചെറിയ മക്കൾക്കൊന്നും അറിയില്ല എന്താ ഒന്നും അറിയില്ലല്ലോ അപ്പോ ഓര് അയിനനുസരിച്ച് നടന്നാലല്ലേ ആഹ്
ഒരാളെട്ത്തൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ എല്ലാരും സപ്പോർട്ട് ചെയ്തു ഒഓലെങ്ങനെ അപ്പൊ ഇങ്ങനെ ഒരു ഗ്യാങ് ഒക്കെ ആവാണ്
ആഹ് ഒരു ഗ്രൂ ഒരു കൂട്ടായ്മയായിട്ട് നട നടർത്തിയാല് അവർക്ക് അവരതിന് നടക്കുവല്ലോ. അതാണ് വര്ന്നത് അപ്പൊ അ അത്രയും നന്ന് നമ്മളെ അറിവിലൊക്കെ ആരേലുണ്ടെങ്കിൽ വേഗം പറഞ്ഞു കൊടുക്കുക. അത് തിരുത്തിയാലമ്മക്ക് കാരണം കൊറേ കഴിഞ്ഞാൽ അത് വല്യ പ്രശ്നത്തിലേക്ക് വരൊള്ളൂ അത് പിടിച്ച് ടിച്ചു കഴിഞ്ഞാല് എന്തിനെങ്കിലും പറ്റുവോ ഇപ്പത്തെ സാ ഇപ്പത്തെ ത് ന്ന പിടിച്ചാൽ പിന്നെ ഒരു പൊറത്തിറങ്ങാൻ ഒരു ഇതൂണ്ടാവൂല ഓരോ സ്ഥ ലത്ത് കണ്ടില്ലേ ഓരോന്ന് കേൾക്കുന്നേ ചെറിയ മക്കൾ വേരെ പിടിച്ചിപ്പം രേ ഈ വിമാനത്താവളത്തിലൊക്കെ ഗൾഫിൽന്ന് കൊണ്ടോന്നിട്ടന്നെ എത്ര ആൾക്കാരാറിയൊ ക്കെ എവിടെയൊക്കെ വെച്ചിട്ടാ കൊണ്ടോരുന്നെ അതെ ആ അതാണ് അങ്ങനെ എത്തുന്ന തെന്നെ പോരെ, അപ്പൊ നമ്മള് അറിയില്ല ഇപ്പോ സ്കൂളിന്റെ അടുത്തൊക്കെ നിക്ക്ണെ നമ്മളറിയൊ
ഇപ്പൊ കോഴിക്കോടുള്ള ഒരു ഇൻഫ്ലുവൻസറിനെ പിടിച്ചില്ലേ ഇരുപത് വയസ്സായൊരു.
ആഹ് അതാണ് അങ്ങനെ പിടിക്കും അതായത് അപ്പൊ അമ്മളറിയില്ല ഇപ്പൊ അമ്മ്ളറിയുന്ന ആൾക്കാരാവപ്പൊ ഓല് പിടിക്കാ ക്കുന്നപ്പൊ അമ്മള് അറിയില്ലല്ലോ നല്ലം പോലെ നടക്കുന്നവരാവും ഇതിന് നടക്കാ ഒര് ആഹ് ആഹ അമ്മളത് ശ്രദ്ധിക്ക്രൂല്ല അമ്മറ്റതില് നടക്കുമ്പോ നമ്മള അതിനനുസരിച്ച് ഇങ്ങനെ പോകും. അതാണ് അങ്ങനെയൊക്കെ വേരന്നെ ശ്രദ്ധിച്ച് നടന്നോണ്ടു ഒരാ ചെങ്ങായിമാരും അങ്ങനെ അതൊന്നുല്ലല്ലോ
ഏയ് ഇല്ല ഇല്ല അങ്ങനത്തെ കൊയപ്പൊന്നുല്ല ഒപ്പം നടക്കുണോല് അങ്ങനെയൊന്നുല്ല അല്ലാതെ കോളേജിൽ അങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനത്തോലോട് നമ്മള് അങ്ങനെ കമ്പനി ഉണ്ട് പക്ഷെ അയിങ്ങനെ ആ സപ്പോർട്ട് ആക്കൊന്നുല്ല
ആഹ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ടീ അദ്ധ്യാപകരോട് പറഞ്ഞിട്ടൊക്കെ റെഡിയാക്കി ചെയ്താൽ മതി എന്തെങ്കിലും അറിവിലൊക്കെ വീണണങ്കിൽ ഫാമിലില് കുടും ആ കുടുംബത്തിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ
ഏയ് അങ്ങനെ ഒന്നില്ല
ആഹ് അതാണ് നമ്മള് വിചാരിക്കാത്ത ആൾക്കാരാവും ചെലപ്പം ഇതില് വന്ന് പെടുക, ഇപ്പ ആഹ് ഇപ്പൊ ആൺകുട്ടിലൊക്കെ എത്ര കുട്ടികളാണ് ഇങ്ങനെ ഇതാക്കി നടക്കുന്നത് വീട്ടുകാര് സ്കൂളിലേക്ക് പറഞ്ഞാട്ട് പോവും എന്നിട്ട് ഇവരെ എന്ത നടക്കുന്ന ഇവർ ക്ലാസ്സൽ എത്തുന്നുണ്ടോ ഇല്ലോ ഒന്നും അറിയില്ല ഇവര്
ഉം
പിന്നെ വൈകുന്നേരം തിരിച്ച് വീട്ടിലന്നെ എത്തും ആ പിന്നെ ആ പിന്നെ ആൾക്കാർ വിളിച്ച് പറയുമ്പോൾ ആൾക്കാർ അവിടെ കണ്ട് ഇവിടെ കണ്ട് പറയുമ്പോൾ ആകും നമ്മൾ ശ്രദ്ധിക്കുക പെൺകുട്ടികളായാലും അങ്ങനതന്നെ ഓര് രാവിലെ വീട്ടീന്ന് സ്കൂളിലേക്ക് പറഞ്ഞ് പോരും അമ്പക്കറില്ലല്ലോ ഹോസ്റ്റലിലൊക്കെ നിക്കുന്ന പെൺകുട്ടികളെ കഥ എന്താന്നാ കൊറേണ്ണത്തിന് ന്തവും കുന്തൊന്നും ഉണ്ടാവൂല അങ്ങനെ നടക്കന്നെ ഓരോ ഇതിലാക്കി നടക്കും, ഇപ്പത് നല്ല കൂടി ചെയ്ത്ണല്ലോ ഇപ്പ അത്
ആഹ് ആഹ് ഇപ്പോ അധികം ആൾക്കാര് പ്ലസ് ടു കയ്യാനിക്കാ പുറത്തു പോയി പഠിക്കാന്
പുറത്ത് പോയി പഠിക്കാന് അതാണ് അപ്പോര് പിന്നെ അടിമയായി പോവും കുറച്ച് കഴിഞ്ഞാല് പതിനാൽ പേപ്പറിൽ കണ്ടില്ലേ. ആ കഞ്ചാവിന്റെ മരം പിടിച്ചു പറഞ്ഞാണ്ട്. കുറേ കഞ്ചാവ് കൃഷി നടത്തിന് അയാള്. ആ ഒരു മനുഷ്യന്റെ കഥ അത്ര വലിപ്പമുള്ള കഞ്ചാവ്. ആ എന്നിട്ട് അയാൾ പറയുവാ. അയാൾ വളർത്തി, വളർത്തിയല്ലന്ന് പിന്നെ കുറെ തൈകൾ റോഡ് സൈഡൊക്ക കിട്ടുന്നൊക്കെ കണ്ടില്ലേ
ടോയ്ലറ്റിൽ, ഏതോ ഒരു പത്രത്തില് ഉണ്ടായിനല്ലോ ടോയ്ലറ്റില് ഇതേപോലെ റൂം എടുത്താണ്ട് നിൽക്കുന്ന കുട്ടികളാണ്. കോളേജ് കുട്ടികളും, ബോയ്സും. ടോയ്ലറ്റിന്റെ ഒരു ഭാഗത്ത് വളർത്തി വളർത്തിയേക്കുവാ
വളർത്തിയേക്കാണ്. അതൊന്നും ആരും ശ്രദ്ധിക്കൂലല്ലോ. അവിടന്നും ആരു പോകൂലല്ലോ. ഈ കക്കൂസ് ഒക്കെ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടാ. നമ്മള് ആരെങ്കിലും ശ്രദ്ധിക്കുവോ. ഒരു ഇതു ഇല്യ ശ്രദ്ധിക്കാതെ പോകുന്നല്ലേ നമ്മള്. അതൊക്കെ പെട്ടെന്ന് ആകുമ്പോ പിന്നെ വീട്ടിൽ ആകുമ്പ അത് അറിയ
അതെ
അതുവരെ ആരും അറിയൂല്ല. ആരും കാണൂല്ല. ഒന്നും ചെയ്യൂലല്ലോ
സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർക്ക് ഇത് പറയാനും പേടിയാണ് ഓല തലേലാവോ എന്നുള്ള ഒരു
ഹലോ സ്റ്റക്കായോ ഇല്ല യാ
റേഞ്ച് റേഞ്ച് പോവണ്ടോ
റേഞ്ചിന്റെ പ്രശ്നം
റേഞ്ച് പോവണ്ട് ആഹ്.
ഇപ്പൊ കേക്ണ്ടോ കേക്ക്ണ്ടോ.